ആഹ് കേക്കുന്ന്ണ്ട് എന്തൊക്കെയിണ്ട് വിശേഷം ഭക്ഷണോക്കായോ?
ഇല്ല നോമ്പാണ് ആഹ് അപ്പോ പിന്നെ മക്കൾക്കൊക്കെ അങ്ങോട്ട് ഒപ്പിച്ചു കൊടുത്ത്
അതെ ആഹ് ന്ന് ഇസ്ക്കുളു ഇല്ലല്ലോ
അപ്പോ പിന്നെ വ പിന്നെ ഇന്നലേം നോമ്പരുന്നു അപ്പോ പിന്നെ രാത്രി പിന്നെ ബിരിയാണി ഉണ്ടാക്കിന്നു അതിന്റെ മസാല അതക്ക് രണ്ട് പൂരി ഇണ്ടാക്കി കൊടുത്തിട്ട് മോളെ അങ്ങട്ട് സെ പിന്നെ മോന് ചെറുതാ രണ്ടു വയസ്സായിട്ടേള്ളു
ഓഹ് ഭക്ഷണം അങ്ങനെ കാര്യായിട്ട് ആ രണ്ടു വയസ്സായില്ലേ എങ്കിലും കൊടുക്കില്ലേ
അങ്ങനത്തെതോന്നും ആൾക്കിഷ്ട്ടല്ല അവൾക്കിപ്പഴും ഇങ്ങനെ അമൃതംപ്പൊടി, രാഗി, പഴം അങ്ങനെയൊക്കെയുള്ള ഫുഡകളോട് എപ്പോഴും താല്പര്യം
അതെയോ അത് ശീലായില്ലേ
നിപ്പോ ഇത് കഴിക്കും വല്ലാണ്ടൊന്നില്ല ഇപ്പോ പൂരിയാണച്ചെ ഹാഫ് പൂരി ആഹ് ചിക്കനും ബീഫു മീനൊക്കെ കഴിക്കുട്ടോ അത് അത് മാത്ര ഇരുന്ന് പെറുക്കി കഴിച്ചിട്ട് മറ്റേതാവാടിട്ട് പോവും
ഒറ്റക്ക് വാരി കഴിക്കുവോ
ആഹ് അതൊക്കെ അങ്ങനെ നമ്മള് കൊടുക്കണത് ഇപ്പം ഞാനും മോളും ഫുഡ് കഴിക്കാൻ ചെയ്യ ആൾക്കും ഞാനൊരു പാത്രത്തില് ഇറ്റട കൊടുക്കും ആഹ് അപ്പോ ഫുള്ളായിട്ട് കഴിക്കോന്നില്ല കൊറെ കളയും എന്നാലും അങ്ങനെ കഴിച്ചോട്ടെ വിചാരി
ആഹ് അത് ശീലാണത് നല്ലതല്ലേ നമ്മളിങ്ങനെ കൊടുത്താലേ കുട്ടികൾക്ക് കഴിച്ച് ശീലാവുള്ളു
ഞാ അതുപോലെ ഇങ്ങനെ ഇരിക്കണെങ്കി സമയത്ത് മുട്ടക്കെ ചിക്കിട്ടാണെങ്കിലും അതങ്ങനെ വെച്ചുകൊടുക്കും ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്തിട്ടാണെങ്കി അത് വെച്ചുകൊടുക്കും അതൊക്കെ ആൾ ഒറ്റക്കന്നെങ്ങന ഇരുന്ന് കഴിക്കും നന്നായിട്ട് വയറിൽക്ക് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളന്നെ മെനക്കെടണം
ആഹ് അതിപ്പോ കുട്ടി കൊറച്ച് കഴിച്ച ഒരാഞ്ചു മിനിറ്റ് കഴിഞ്ഞ അത് അയ്യാണെന്നുണ്ടെങ്കി നമുക്ക് വാരി കൊടുക്കാലോ
ആഹ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യല് നമ്മള് ചെയ്ത് കൊടുക്കും പിന്നെ അപ്പോ അപ്പോ കൂടുതലായിട്ട് ഇങ്ങനെ ഇപ്പോ അമൃതം പൊടി ണ്ടാക്കും ബൂരി നെ ചെറിയൊരു പീസും അങ്ങനെ കഴിച്ചടക്കണ്ട് ഇനി ഞാന് പിന്നെ അമൃതം പൊടി ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് ചൂടാറാന് വെച്ചിട്ടുണ്ട്
അതെയോ ഉം നല്ലതാ അത്തായത്തിന് എന്താ ബിരിയാണി തന്നെ കഴിച്ചോ ചോ ഓഹ് ആഹ് അതാണ് കഴിക്കണ്ടാ റാഹത്ത് ഉം ഇവടെ എല്ലാവർക്കും അതാണ് ഏഹ് നല്ലത് പക്ഷേ ഇക്കമാര് പറഞ്ഞു ശെരി അത്താഴത്തിന് ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോ വെ ക്കാനിന്നില്ല ഞാന്
ആഹ് ആഹ് കൊറേ ആളുണ്ടമ്പോ നമുക്ക് നടക്കൂലൊക്കക്കുടെ എത്തൂല ആഹ് ഇതിപ്പോ ഒറ്റക്ക് ആകുമ്പോ കൊഴപ്പില്ല
ഉം ഇവടെന്നാലെ ഇവടെയും ഇന്നല്ല ബിരിയാണി വെ ച്ചു പിന്നെ അത്തായത്തിന് അതായിരുന്നു ഇനി വൈകുന്നേര ദോശ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കലയി റ്റായിട്ട് ഇണ്ടാക്ക
ആഹ് ഇൻക്കും തന്നെ ഇന്നിപ്പോ ഏണിച്ചില്ല ഇന്നിപ്പോ എന്തെങ്കിലും പത്തിരിയോ എന്തെങ്കിലോ ബീഫ്ണ്ട് അപ്പോ പിന്നെ കറിവെച്ചിട്ടേ ചെയ്യണം
ഉം ആഹ് കുട്ടികള് കുട്ടികളാകുമ്പോ കുട്ടികൾക്ക് വാരി കൊടുക്കലും ഒക്കെ ആയിട്ട് സമയം അങ്ങനെ പോവുലോ
ക്ലീൻ ചെയ്യലും കാര്യങ്ങളും ഇപ്പോ നമ്മൊക്കൊരു ഫുണ്ടോണ്ടാക്കലല്ലേ ഇപ്പോ നോമ്പാവുമ്പളും കൊറവോള്ളൂ ബാക്കിളതൊക്കെ കെട അതും മക്കൾക്ക് ഇണ്ടാക്കും വേണം
അതെ ആഹ് ഇവിടെയും വാപ്പക്ക് ഇല്ലാന്ന് നോമ്പ് അപ്പൊ വാപ്പക്കും ഭക്ഷണൊക്കെ ആക്കിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉണ്ണി പുറത്ത് കളിക്കണു കാര്യമായിട്ട് കളിയാണ് അവൻ വന്നാലെ എനി കൊടുക്കാൻ പറ്റുള്ളു രാവിലെ പാല് കുടിചിട്ട് പോയതാണ്
ആല് എന്താ ഫുഡൊക്കെ കഴിക്കുവോ
ഓഹ് കയിക്കും കയിക്കാനാച്ച് കുറവാണ് ഇപ്പോ നമ്മള് ദോശയാണെന്നുണ്ടെങ്കിൽ ഒരു ദോശ ചിലപ്പോ അതും കഴിക്ക നേത്തെ രണ്ട് വയസ്സ് നേരത്തെ ഇതിപ്പോ കഴിഞ്ഞ മാസം വെയിറ്റ് പത്ത് പതിനൊന്ന് കിലോ
അഹ് മോനും സെയിമാണ് പക്ഷെ മോന് വെയിറ്റുണ്ട് അതുകൊണ്ട് വല്ലാണ്ട് തോന്നിക്കൂല
ആഹ് ഇവന് മെലിഞ്ഞിട്ടാണ് ഹൈ
ആയെന്നെ ബനും അങ്ങനെ തന്നെയാണ് കാണാനും തീരയില്ല പക്ഷെ ഡോക്ടേഴസ് വെയിറ്റ് നോക്കിയ പറയാ ആളോക്കെയാണ് കേട്ടോ പറ
ആഹ് എല്ലാവരും പറയും ഇതേന്താ ത് കുട്ടി തടിയോ ഇല്ല ഒന്നും ഇല്ലന്ന് പറയും
ല്ലാവരും പറയും ഞാനെന്നുവെച്ചാല് ഇൻസ്റ്റയിയില് നമ്മളെ ഇതിന്റെ ഫുഡിന്റെ ഇങ്ങനെ വീഡിയോസ് ചെയ്യും മക്കൾക്ക് ചെയ്യണ്ട് അപ്പൊന്നോട് കാണുന്നോരോക്കെ ആഈ ആഹ് റെസിപ്പീസൊ ക്കെ ഈ കഴിക്കലാണോ അതോ പിന്നെ
കുട്ടിക്ക് കൊടുക്കുന്നിണ്ടാ
ഓരോന്നൊക്കെ കാണും അത് മോള് അത്യാവശ്യം ചബിയായിട്ടിരുന്നു ഏ ചെറതാ പക്ഷെ മോനാണെങ്കി ആഹ് മോനാണെങ്കിൽ തീരെ ഞമ്മള് ഫുഡ്
ഇല്ല അത് ആൺകുട്ടികളാവുമ്പോ അവര് ഓടിക്കളിക്കില്ലേ ഓടി ഒരുപാട് ഓടിക്കളിച്ചാ ആഹ് മെലിയും
അല്ലാണ്ട് കൈയ്യും കാലും അടക്കി വെക്കയേ ചെയ്യൂല
ഇല്ല ഇല്ല ആൺകുട്ടികൾ അങ്ങനെയാണ് പെൺകുട്ടികളാകുമ്പോ കുറച്ച് പത്ത് മിനിറ്റെങ്കിലും ഒതുങ്ങിയിരിക്കും ഇവിടെ ആൺകുട്ടികളങ്ങനെയിരിക്കു
എന്റെ ആണാ ഞാൻ പറയും എന്റെ ആണും കണക്കാണ് പെണ്ണും കണക്കാണ് പറയും ഞാന്
ഇവളും അങ്ങനെത്തന്നെയായിരിന്ന്
അതെയോ
അടങ്ങിയിരിക്കാണ്ടേ
ഉം ഉം
ആകെയിതകെ നമുക്ക് അവരെ നോക്കിയിരിക്കാനെ ടൈംണ്ടാവുള്ളൂ
ടൈമ്മള്ളു ടൈമുള്ളു ശരിതന്നെ
ഞാനും തന്നെ അവനുറങ്ങിയതിനു ശേഷം വീട്ടിത്തെ ജോലികളൊക്കെ അങ്ങനെ ചെയ്യും
ഞാനങ്ങനെയല്ല ഇവിടെ കൂട്ടുകുടുംബമാണല്ലോ അപ്പൊ വീട്ടില് എല്ലാവരും നോക്കും ആഹ്
ഇത് ആരുല്ല മോള് സ്കൂളിലും പോയി കഴിഞ്ഞാൽ ഞാനും മോനും മാത്രമേ വീട്ടിനകത്തുണ്ടാവള്ളൂ
ഉം ഉം
ഞങ്ങളും അങ്ങനെത്തന്നെയ തറവാട്ടിലായിരുന്ന സമയത്ത് അതുപോലെ നല്ല സുഖേരുന്നു എല്ലാവരും
അതെ അതെ ശരിതന്നെ
ഒരു വർഷയിട്ടുള്ളൂ ഞങ്ങള് വീട് വെച്ച് മാറിയിട്ട്
ഓഹ്
അപ്പ നല്ല സുഖമാണ് ഒന്ന് പിടിക്കട്ടോ ഒന്ന് ഇതാക്ക്ട്ടൊ എന്നട്ട ഒന്നങ്ങട്ടും ഇങ്ങട്ടും
നക്കാ ശെരി തന്നെ ഞാൻ പോരാത്തതിന് ഇവിടെ അടുക്കള മാത്ര നോക്കുള്ളൂ അടുക്കളയില് വെക്കല് വെളമ്പില് പിന്നെ പാത്രകഴുകലും അടിക്കലും തുടക്കലുമൊക്കെ അനിയൻന്റെ വൈഫ്
ആഹ് ഞങ്ങളും അങ്ങനത്തന്നെയായിരുന്നു വൈഫുണ്ടായിരുന്നു അനിയന്റെ വൈഫുണ്ടായിരുന്നു ഞങ്ങള് മൂന്ന് മരുമക്കളുണ്ടായിരുന്നു ഞങ്ങള്േക്കും ഒരാളടുക്കള നോക്കും ഒരാള് അടിച്ചുവാരി തുടക്കും പത്ത് മണിയ അയിന്റെ മുന്നെ ത്തേക്കും എല്ലാ പണിയും കയും പിന്നെ വെറുതെ ഫോണുമ്മ നോക്കിയിരിക്കുക ണ്ടായിരുന്നില്ലട്ടോ എനിക്ക് പി സി ഓ ഡി ബാക്ക് പെയിൻ എല്ലാ കാര്യങ്ങളും
ഓ അള്ളാ
സ്വന്തം വീട്ട്ക്ക് മാറിയപ്പൊ എനക്ക് ഒഴിവില്ല ഇതന്നെ പിന്നെ ക്ലീനിങ് ഉണ്ടാവും അതുപോൽ തന്നെ ഫുഡ് ഉണ്ടാക്കണം മക്കളെ കാര്യം നോക്കണം നമ്ക്ക് പൊർത്ത്ത്തെ കാര്യങ്ങൾ ക്കണം ചെടീം കാര്യങ്ങള്ണ്ട് അതൊക്കെ നോക്കണം അങ്ങനെ കൊ ർച്ചൊക്കെ കൃഷി കാര്യങ്ങള്ണ്ട് അത് നോക്ക കണം പ്പെപ്പൊ പിന്നെ അപ്പ ഇതൊക്കെ കൂടാമ്പെഴേ
നിങ്ങൾ സ്വന്തായിട്ട് കൃഷി ചെയ്യ്ന്ന്ണ്ടോ?
വെറുതെ ഇര്ന്ന് ഫോണില് തോണ്ടിയിരിക്കാനുള്ള
ടൈംമില്ല ടൈംമില്ല ഇപ്പൊ എല്ലാവർക്കും ആർക്കും എന്താണ് ടൈം മില്ല എന്തെങ്കിലൊന്ന് ചെയ്തോ ണ്ടിരിക്യാണല്ലോ
പ്പൊ പീരീഡ്സ് റെഗുലറാണ് ഒരു കൊ ഴപ്പൊല്ല മറ്റേത് ങ്ങനെ പി സി ഓഡിന്റെ പ്രശ് പ്രശ്നം കൊണ്ട് നല്ല ബുദ്ധിമുട്ടേയിര്ന്നു
അതെയോ പിന്നെ ങ്ങളെന്താ സ്വന്തായിട്ട് കൃഷി ചെയ്യ്ന്ന്
ആഹ് കൃഷി കൊറച്ചൊക്കെ നമ്മളെ വീട്ടാവശ്യത്തിന്ള്ളത്. ചീര ആഹ് കോവയ്ക്ക ആഹ് പിന്നെ പയറ് അങ്ങനൊക്കെ പച്ചമൊളക് അ
ആഹ് നല്ലതന്നെ അതാകുമ്പോ കെമിക്കൽ ഫുഡ്സ്ന്നും കഴിക്കേണ്ടല്ലോ ഇപ്പൊ നന്മള് കഴിക്ക്ന്ന പച്ചക്കറികളടക്കം അവര് കെമിക്കൽസാണ് ആഡ് ചെയ്യണത് ഇത് വളരാൻ വേണ്ടീട്ട് ഓ കെമിക്കൽസ് അത് ഇത് പറഞ്ഞിട്ട് ശരിക്കും പർഞ്ഞ ഹെൽത്തി ന്നന്നെ കേടാണ്
സത്യാണ് ഞാ ഞാനിപ്പോ ദിവസം മക്കൾക്കൊന്നും ഇഷ്ടല്ലെങ്കി കൂടിം ഞാൻ എന്തേരും ഒരു ഒരു പിന്നെ ഒരു മൂന്നോ നാലോ അല്ലി മു മുരിങ്ങ ഒടിക്കും. ന്നട്ടത് ഉപ്പേരിയെച്ച്ട്ട് ഞാൻ കഴിക്കും മക്കൾ മകൾക്ക് മോൾക്ക് ത്ര വലിയ പച്ചക്കറിനോട് വില്യ താല്പര്യല്ല പ്പ ഞാനെന്ത് ചെയ്യും സ്കൂൾകൊക്കെ പോവുമ്പോ അതികും ഞാൻ ഫ്രൈഡ് റൈസാക്കി കൊടുക്ക. അഹ് സദാ റൈസെന്നെ ആഹ് അതിക്ക് നലോണം വെജ്ജീസും അതുപോലെ ഇതൊക്കെങ്ങടും.
ഉം
ന്നട്ട് അങ്ങട്ടായി കൊടുക്കും അപ്പൊ അത് കഴിക്കും അങ്ങനെ എങ്ങനെക്കെ മക്കളെ വയറ്റ് ക്ക് നമക്ക് ആക്കാൻ പറ്റ്ണു അത്രത്തോളാക്കും.
ഇവടെ എന്റെ കുട്ടി എന്താണ് ബിയാണി വേണം ബിരിയാണി ബിരിയാണി അപ്പൊ എന്ത്‌യ്യും ഇതുപോലെ ഫ്രൈഡ് റൈസ് കൊർച്ച് റൈസ് സാധാരണ റൈസന്നെ കൊർച്ച് ഇതുപോലെ ഓരോരണ്ണട്ടിട്ട് താളിച്ചിട്ട് കൊടുക്കുമ്പോ കഴിക്കും അല്ലാതെ സാധ ചോറ് കൊടുക്കുമ്പോ അവൻകി ഇഷ് ടല്ല അതുപോലെ ഉപ്പേരി ഉപ്പേരികൾ ഒന്നും കഴിക്കില്ല ഉപ്പേരികൾ പച്ചക്കറികൾ ഒന്നും കഴിക്കില്ല പിന്നെ ധന്യങ്ങളില്ലേ കടലകൾ അത് പിന്നെ പെറ്ക്കി കഴിക്കും ഈ കുട്ടി പെറ് ക്കി കഴിച്ചിട്ട് എത്രണം അന്ന് വയറ്റിന്റുള്ളി പോവാ ശരീരത്തിൽ മി പ്രോട്ടീൻസ് എത്ത്ണതേ ഭക്ഷണത്തിലൂടെയാണ് വിറ്റാമിൻസ് പ്രോട്ടീൻസ് എന്താ
നട്ട്സിന്റെ പൗഡർ ഉണ്ടാക്കി വെച്ച്ക്കാന്ന്
എന്ത് പൗഡറ്
നട്ട്സെല്ലാം കൂടെ പൊടിച്ചിട്ടേ
ആഹ് ഫുഡ് കഴിക്കാനുള്ളത് അല്ലേ
നമ്മൾ കഞ്ഞിയിലാണെ കഞ്ഞില്ട്ട് കൊടുക്കും പിന്നെ അത് പോൽ തന്നെ റാഗി കുറുക്ക്ണ്ടാക്കാണെച്ചാൽ അതില് ഇട്ട് കൊട്ക്കും എന്താണോ മക്കൾ കഴക്കാ ഇത്തിരി മിക്സെയ്ത് കൊട്ക്കും.
നല്ലതാ നല്ലതാ
ബാറ്ററ് സപ്പറേറ്റ് എടുക്കു അവര്ക്ക്ള്ളത് അതുക്കൊരു രണ്ട് സ്പൂൺ നട്സ് പൗഡർട്ടിട്ട് മിക്സയ്ത്ട്ട് മള് ഇഡ്ലി ആകിട്ട് വെച്ച കൊട്ത്തഴിഞ്ഞാല് അവരറിയൂല്ല സാധനം വയറ്റിലെത്തും ചെയ്യും.
അതെ അതെ ശരി തന്നെ എല്ലാ അങ്ങനെ ഡ്രൈ ചെയ്തിട്ട്
ഞാന് പിന്നെ വാൽനട്ട് ആ വാൽനെട്ടും ബദാമും അണ്ടിപ്പരിപ്പും മക്കാന ഇണ്ടായല്ലോ മക്കാന അറിയോ ലോട്ടസ് സൈഡ് താമരന്റെ വിത്താണ് കുട്ടികള ഹെൽത്തിന ഉള്ളത് അത് പിന്നെ അതുപോലെ തന്നെ മത്തന്റെ കുരു ഇണ്ട്
ആഹ പാമ്കിസ്
ആഹ് ഇതൊക്കെ കൂടെ എന്തേയ്യും കഴുകിട്ട ഒന്ന് ഉണക്കും എന്നിട്ട് അതക്ക പൊട്ടുകടലയും മക്കാനിം നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം അല്ലെങ്കിൽ ആകെപ്പാടങ്ങോട്ടും തുണ്ടായിട്ട് പോകും അങ്ങനെ നമ്മള് പിന്നെ ബ്ലന്ഡ് ചെയ്യണ്ട സമയത്ത് അടിച്ചെടുക്കുന്ന സമയത്ത് കൊട്ടയും മക്കാനയും കുറച്ച് കൂടുതലായിട്ട് എടുക്ക മറ്റ കപ്പാണെങ്കിൽ ഇത് രണ്ട് കപ്പ് എട്ക്ക എന്നിട്ട്മ്മ മിക്സിയിലിട്ട് പൊടിക്കുമ്പഴും കൊറച്ചീച്ച കൊറച്ചീചെ ഇട്ടിട്ട് ഈ സാധനം കൂടുതലായിട്ട് ഇട മക്കാനും പൊട്ടടലയും കൂടുതലായിടട്ട് ഇട മറ്റുള്ള നട്ട്സ് കുറ എന്നട്ട് അങ്ങനാക്കിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള പൗഡർ ആയിട്ട് കിട്ടും
ഓ അതിന്റെ കൂടെ മധുരവും ചേർക്കാ ഉപ്പും ചേർക്കാലോ അല്ലേ
ഞാൻ അധികം മധുരത്തിനോട് എത്ര പ്രോത്സാഹനം കൊടുക്കില്ല
നല്ലതാ നല്ലതാ ഭയങ്കര നല്ലതാ
ട്ട ചോക്ലേറ്റ് ഒന്നും കഴിക്കൂല
ഏഹ ഒരുപാട് നല്ല കുട്ടികളാണല്ലോ എന്റെറെ കുട്ടി ഫുൾ ടൈം ചോക്ലേറ്റ് ആണ്
ങ്ങൻ തന്നെയായിരുന്നു പക്ഷെ കൊറച്ച് കഴിഞ്ഞപ്പോ വായിക്കാൻ തുടങ്ങി ഇപ്പോ ഓനിക്ക് ട്ട എന്തെങ്കലും കൊടുത്ത് കഴിഞ്ഞാൽ നോ പറഞ്ഞു പോകും പോകും സംസാരിക്കുമോ ആള്
ഓഹ്‌ സംസാരിക്കും നല്ല ഇന്നലെ എനിക്ക് മാ ഡയറി മിൽക്ക് വാങ്ങിച്ചതാ
ആഹ്‌ ഇത് അങ്ങനെ സംസാരിക്കൂലട്ടോ ആള് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മ അത് താ പി പൂച്ച കാക്ക അങ്ങനെയൊക്കെ പറയും എന്നാലും ഒരു കുട്ടികള് ഉണ്ടാവല്ലോ ഒരു നൃത്താത സംസാരം ഈ ഒരു യത്തിലൊക്കെ അങ്ങനെ സംസാരിച്ച് തുടങ്ങി
അങ്ങനെയാണ് വായി തുറന്നാ പിന്നെടക്കില്ല രാവിലെ മുതൽ വൈകുന്നര വരെ സംസാരിക്കും നമ്മ എന്ത്‌ പറയും ഈ കുട്ടിക്ക് വായി കടയുന്നില്ലേ എന്ന് നമ്മളെ വിചാരിക്കും കാരണം നമ്മ നേരെ സംസാരിച്ച ടയേർഡ് ആകും അതുപോലെ കുട്ടിക്ക്ല്ല ഭക്ഷണം കഴിക്കില്ല അതുപോലെ എന്തെങ്കിലും വേണം പറഞ്ഞാൽ തുടങ്ങും ഇന്നെത് വേണം വേണം വേണം
അത് താന്ന് മാത്രമേ പറയൂള്ളൂ എന്ത് സാധനൊന്നുംല്ല അത്പോലെ കണ്ണ് ഒരു സാധനം കാണുമ്പോതന്നെ പറഞ്ഞൻ മുറ്റത്ത് ചിക്കുൻന്റെ മരണ്ട് ചിക്കു ആടത്ത്ബ പറിം അത് പോലെ മീനെ കണ്ട മീമി അത്ര മാത്രം
ഇല്ല ശരിയാവും ഇതിപ്പോ നമ്മള് ആ കുട്ടിക്ക് കൂടെ സംസാരിക്കാന് ഒരുപാട് ണ്ടെങ്കിൽ അവ
ഇതലല്ലോ ഇത് ആള് ഇല്ലല്ലോ ഞാനും പിന്നെ ഞങ്ങള് പൊറത്ത് ഏർന്ന ഇ ഹസ്ബന്റെടുത്തരുന്നു അവിടെന്ന തന്നെ ആരുആയിട്ട് ഒരു മേഗ്ലീഗും കാര്യങ്ങളന്നുല്ലല്ലോ റൂമിന്റെറെള്ളിലുള്ള ലൈഫ് അല്ലേ
എന്ന ശരിയട്ട്ടൊ
ആഹ